ആഹ് കേൾക്കില്ലേ കേൾക് കേൾക്ണ്ടല്ലോ ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ശരി പിന്നെ ആഹ് കേൾക്കുന്നുണ്ട് പിന്നെ എന്താ ഹ് ഉച്ചകക്ക്ള്ളതൊക്കെ എന്താക്കി വെച്ചത് ചോറ് സ്പെഷ്യലായിട്ടെന്തേലും
ഇണ്ട് സ്പെഷ്യലൊന്നുല്ല അമ്മള് ഓ മത്തിന്റെ സീസൺ ആണോ ഇപ്പം
ആ അപ്പൊ മത്തി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ പനീൻ ഇണ്ടായൊണ്ട് ഉം
അത് വറുത്തതും പിന്നെ കറിയും
കറി അത് മുളകെട്ടൊക്കൊണോ
തത് തേങ്ങ അരച്ചതോടെ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടയില്ല ഇവിടെ
ആണോ നിൽക്കുന്നത്
ആ സ്വന്തം വീട് തന്നെ തറവാട് തൊട്ടടുത്തുണ്ട്
ആഹ് അപ്പൊ വേറെ മാറിയതായിരും അല്ലെ ഹസ്ബൻ് എവിടാ നാട്ടില നാട്ടിലുള്ളതാണോ
ആ ഇപ്പൊ ഒരു വർഷമായിട്ട് ഇപ്പ മറ്റേ പുറത്തായരുന്നു ഇപ്പൊ ഒരു വർഷമായിട്ട് നാട്ടിലുണ്ട്
ആഹ് ശരി നിങ്ങടെ നാട്ടില് വേ- പോണണ്ടാവല്ലെ ആഹ ശരി അത്വിടെ അയിന് മീൻപണിയാണ് ലൈനെ കൂടെ കൊണ്ടുപോവാ അപ്പൊ മൻ ന്നല മത്തി കൊണ്ടന്നിട്ട് വേറെ മീനൊന്നും ടേസ്റ്റ് ഇല്ല ആ ആ് നല്ല മീൻ കിട്ടും വെറൈറ്റി മീൻ കിട്ടും പക്ഷെങ്കില് വേറെ മീനുകളും വരുന്നില്ല ടോളിങ് ഇപ്പാണ്ട് കഴിഞ്ഞൊ ഒരു ഇതായോണ്ടേ മീൻ കിട്ടാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടര്ന്ന് അപ്പൊ നല്ല കുറച്ച് മത്തിയ കൊണ്ടെന്ന് നല്ല നല്ല ഫ്രഷ് മത്തി അപ്പൊ നല്ലോണ്ണം മുളക്ട്ട് ട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഉച്ചകേക്ക് പിന്നെ ചോറ് ഇഷ്ടല്ല ഹസ്ബൻ്റിന് ട്ട് അപ്പ അയിന് എന്താ പറയാ ഗോതമ്പിന്റെ ആ നുറുക്ക് ഇട്ടിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കി കൊടുക്കും അയ്ക്ക് മീൻകറി ഒഴിച്ച് കഴിക്കും
ഉം ഉം ഉം
ഞമ്മക്ക് കുട്ടികക്കും ഇൻക്കും അങ്ങനെ ചോറ് മാത്രം ഇണ്ടാക്കുകന്നല്ലാതെ അധികായിട്ട് ണ്ടാക്കലില്ല
ഉം ഉം
ഉം ഇനിയിപ്പം നാളെ മ
അപ്പൊ രാത്രി എന്താ കയ്ക്കാറ്
രാത്രി അതെന്നെ രാത്രി ഉപ്പ്മാവ് ന്ന അല്ലെങ്കിൽ പിന്നെ രാത്രി വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആക്കും ഉ ചോറ് എടക്കൊക്കെ ചോറ് കഴി ക്കും പക്ഷെ ചോറ് ഇഷ്ടല്ലാതോണ്ടാണ്
ഉം ചോറ് അധികം കഴിക്കുന്ന നല്ല അല്ലല്ലോ അരെ ആ ഇവിടെ പിന്നെ എല്ലാർക്കും ഉച്ചക്ക് ചോറ് നിർബന്ധ എല്ലാർക്കും ഞാൻ പറയും ന്നിട്ട് ചോറ് കുറയ്ക്കണോന്നുള്ളത്
അതാണ് ഞാനുപ്പ ഇനി എന്താ ചോറ് ഉച്ചക്ക് മക്കള് ചോറിന് ഉണ്ടാവില്ലല്ലോ നിഅഥവാ നമ്മള് രാ രാവിലത്തെ കടിയൊക്കെ ഏറെണ്ട് ന്ന്ണ്ടെങ്കിൽ അപ്പ എന്നാ ചോറ് വെക്കൂലേ പിന്നെ അപ്പ ആ ഹസ്ബൻഡ തന്നെ അത് വാണ്ടാത്തൊണ്ട് ഗോതമ്പനൂർക്കാണല്ലോ വേണ്ടിയത്
ആഹ്
ഞാന് രാത്രിക്ക് രാവിലത്തെ കടി എന്താ വെച്ചാൽ ഞാനത് കഴിക്കും ആഹ് പിന്നെ മക്കള് വരുമ്പോ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടി എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി കൊടുക്കും അപ്പോ ഓർക്ക് ആ ഒരു വൈകുന്നേരം എന്തെങ്കിലും നല്ലത് കിട്ടിയാല്-
ആഹ് മക്കൾക്ക് ചോറ് വൈകുന്നേരം വരുമ്പോ അങ്ങനെ ചോറ് ആവശ്യ
ആവശ്യില്ല ആഹ് വിഷ് ശ്യല്ല അതാണ് ഇനിയിപ്പം ആ ചോറന്നെ ഒന്ന് വെറൈറ്റി ആക്കിയാല്. ഇപ്പം ഇനി ഇപ്പം ആഹ് ഇം എന്താ പറയാ എന്തെങ്കിലൊക്കെ ഇട്ടിട്ട് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് എപ്പളെങ്കിലൊക്കെ ഒരാഴ്ച്ചേല് രണ്ട് മൂന്നാല് പ്രാവ ശ്യം അങ്ങനെന്തെങ്കിലുഒക്കെ ആക്കീട്ട് കൊടുക്കും. ഏഹ് അധികം ചോറ് കഴി ക്കാൻ മടിയായോണ്ട് പിന്നെ എന്റെ ചെറുതിന് മീൻകറി ഭയങ്കര ഇഷ്ടാ. അപ്പ അതിന് ചോറ് കിട്ടണം ആ ടൈമില് അതിന് ചോറ് കിട്ടണം. അപ്പ മീൻകറിയും കൂട്ടി നല്ലോണം കഴിക്കും ചെറിയോള് എൽ. കെ. ജി പോണവള്. ആഹ് എന്റെ വലുതാണ് പിന്നെയും പച്ചക്കറിയും കാര്യങ്ങളൊന്നും തീരേ കഴിക്കാത്തത്
ആഹ് മോള് എന്റെ മോള് അങ്ങനെയാ മൂത്ത മോള്. പച്ചക്കറി ഒരു സാധനം കഴിക്കൂല. ആണ് കാൽസ്യക്കുറവെണ്ട് ബ് അ മോക്ക് കാൽസ്യക്കുറവെണ്ട് ഇങ്ങനീ മുഖത്ത് ഈ വെള്ള പുള്ളി പുള്ളി പോൽ
ആഹ് കാൽസ്യക്കുറ അ ഓ ഓൾക്കന്നെ പ്പോന്താച്ചാ വ ഒരു വളർച്ചല്ലാത്ത പോലെയാണ്. ന്ന ഓള്പ്പം പത്ത് വയസായി അർഞ് ട്ട് കാര്യല്ല അ അയിന്ള്ളരു ഹൈറ്റ് റ്റ എത്തിയിട്ടില്ല. ഞാനുംൻ്റെ ഹസ്ബന്റൊക്കെ നല്ല ഹൈറ്റില്ല ആളാ അത്യാവ്യം നല്ല ഹൈറ്റില്ല ആളാ ണ്ടാളും. ക്ഷേ യങ്ങളാ ലെവൽ കോള് വെ ന്നില്ലാന്ന്ങ്ങനെ തോന്ന കാരണം അത്യാവശ്യം കാര്യങ്ങള് കഴിച്ചെങ്കിലെല്ലേ വളർച്ച വ
അതാണ് മക്കള് പച്ചക്കറി ഇപ്പം മ പൾത്തെ മക്കള് കൊറേ എൽ എല്ലാരുംപ്പ അങ്ങന്നെ പച്ചക്കറി വേണ്ട ഓര്ക്ക്
അതാണ് കഴിച്ചെങ്കിലേ മ ക്കക്ക് വളർച് മാ രോഗ്യം അഹ് എന്താ പറ്യാ ശേഷി ഒക്കെ ണ്ടാവോള്ളൂ. ആഹ് ന്റെ ചെറ്ത് ചെറുപയറ് മമ്പേര് അങ്ങൻത്തൊതൊക്കെ കഴിക്കും ഓള് രുള്ള ഐറ്റംസ് ഒക്കെ ഓക് വയങ്കര ഇഷ്ട്ടാണ് ഇപ്പ എന്തങ്കിലു ഉപ്പേരി ഐറ്റംസോക്കെ ണ്ടാ ണെങ്കിൽ ഇടക്കൊക്കെ എന്തങ്കിലും ഒന്ന് ക തീരരെേ വേണ്ട വിളമാതിരി തീരെ ൊടാതെക്കൂല ഇനിയിപ്പോ സ്കൂള നിന്ന് കിട്ടിയെങ്കിൽ അവക്ക് പച്ചക്കറ ഒെ കായിട്ടില്ല ആവുള്ളൂ വീട്ടിൽ ഏതായും അവ പച്ചക്കറി കഴുകയല്ല പിന്നെ ഹസ്ബൻഡിനെ പടിച്ചട്ട് നിർബന്ധിച്ചിട്ടൊക്കെ അങ്ങനെ കഴിക്കാന്നല്ലാതെ എന്തെങ്കിലും ചിക്കനോ മീ ഇാക്കിയത കൊടുത്താ അങ്ങനെ ചോറ് വായിക്കാന്നല്ല കാര്യല്ലല്ലോ അതാണ് അത്യാവശ്യത്തിന് അതും വണം ഇത് അധികം വേണം
അതാണ് ഉ ഇലക്കറികള് പച്ചക്കറികളൊക്കെല്ല അ മോള് ഒന്നും കഴിക്കലോ അങ്ങനെ തോന്നും
ഓള ഇപ്പല്ല കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല വളർച്ചുള്ള മക്കളാണ് പിന്നെ നമ്മള് പറയും പാരമ്പര്യം പാരമ്പര്യത്തിന്റെ ആവശ്യം നമുക്ക് വുന്നില്ല കാരണം ഞങ്ങൾ രണ്ടാള നല്ല ഹൈറ്റില്ല ആൾക്ക് ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യത ഇല്ല സാധ്യതില്ല ഇവളെ അല്ലെങ്കി പിന്നെ പേരൻസ് ഹൈറ്റ് കുറവാകുമ്പ മക്കൾക്ക് ഓട്ടോമാറ്റിക്ക് അങ്ങ്ട് ചിലെ മക്കള് ആവണത് ഇണ്ടാവ്വല്ലോ ക്ഷേങ്കില് ഇതും ഇപ്പംആഹ് ഞങ്ങൾ രണ്ടാളും നല്ല ഹൈറ്റ് ഇണ്ട് പിന്നെ ഇവള്ത് കയ്ക്കാത്തതിൻ്റെ പ്രശ്നാ ഞാൻ എപ്പോളും പറഞ്ഞ് ഭക്ഷണം കഴിക്കാത്തേന്റെ പ്രശ്നാണ് ജ് സോറ് തിന്ന്ണ്ട് ഇങ്ങ് ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെലൊക്കെ കിട്ടിയാൽ കഴിക്കാ എന്നല്ലാതെ എന്താ പറയാ ഈ പച്ചക്കറി ആയിട്ട് എന് ആഹ് അതന്നെ അതന്നെ അതന്നെ മൂന്നു നേരം വെച്ച് കൊടുത്താലും ഓര് ഷാറായിട്ട് കയ്ക്കും മ് മ് അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാണാ ങ്ങ് ആയാല് അപ്പത് മ് ഞാൻ പറഞ്ഞ പ്പത്തെ മ ക്കൾക്ക് അനിപ്പ വല്തായാല് തീരെ ആരോഗ്യം ഉണ്ടാവൂല അതെ ക്കെ കാര്യങ്ങള് കയ്ഞ്ഞുകൂടാണ്ട് പെങ്കുട്ടികളുമ്പ പ്രത്യേകിച്ചുആണല്ലോ അപ്പ നമ്മക്ക് ഇങ്ങന ഒരു ടെൻഷനാണ് ആങ്കുട്ടിക്ക് പിന്നെ ഓട്ടോമാറ്റിക്ക് ആയ്ന് ആ അതാണ് പത്ത് പതിനഞ്ച് വയസ് വരെല്ലേ മക്കള് ആ വളർച്ച വെക്കണ പ്രയാല് കയ്ഞ്ഞാ പിന്നെ വല്ലാതെ വളരൂലല്ലോ
ആ നല്ലോണ്ണം പച്ചക്കറി കൊടുക്ക
ച്ചകറി കൊടുക്കാ
പണം തിനോത്ത് വെള്ളം കൊ കൊടുക്കണം എന്നൊക്കെ അല്ലേ ഡോക്ടർമാരും പറയാ
ആഹ് ഡോക്ടർമാര് പറയാ അപ്പൊ ഞാനിങ്ങനത് കാണുമ്പോ എനിക്കൊരു എടങ്ങേറാ കാരണം അവന്റെ വള
ആ
ഓള് ഹൈറ്റും വൈറ്റും ഒക്കെ ഒണ്ടോ
അവളും ഹൈറ്റ് എന്താ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഒണ്ട് പക്ഷെ ഇതാണ് ആഹ്
ആ തീരെ കയ്ക്കുന്നില്ല ഉം ഉം പിന്നെ ഒര് അപ്പൊ ഞാൻന്റെമ്മനോട അങ്ങനെ പറയ്മ്പോ ഉമ്മ പറയാ വെയ്ച്ചോളും മോളൂ അവ പ്രായ ആവ്ണേല്ലേ ഉള്ളൂ. പതിനഞ്ച് വയസ്സിന്റെ ഉള്ളിലേ ക്കാണ് മക്കള് വളർച്ച വെക്ക. അപ്പൊത്തിനൊക്കെ വെച്ചോളൂ. അപ്പൊ ഞമ്മക്കിങ്ങനെ ഹൈറ്റ് അങ്ങനെ വെക്ക്‌ണില്ലേ അല്ലെങ്കി വേഗം ക്ഷീണിക്കാ. ഏ സ്കൂളൊക്കെ ഇട്ട് വന്നാ വേഗം ക്ഷീണിക്ക. അങ്ങനെക്കാഉമ്പോ നമുക്ക് ഭയങ്കര എടങ്ങേറാണ്. കാണുമ്പളെ ഒന്നാമത് കയ്ക്കാത്തേന്റെ പ്രശ്നാണ് കിട്
ങ്ങനെ തന്നെ സ്കൂള് വിട്ട് വന്നാല് ആഹ് സ്കൂള് വിട്ട് വന്നാ ഭയങ്കര ക്ഷീണാണ്.
ക്ഷീണായി ക്ഷീണാണ് എല്ലാ ഐറ്റംസും കഴിക്കണം മക്കള് എല്ലതും കഴിക്കണം. ഇന്നത് ന്നല്ല എന്ത് നമ്മുക്ക് എവിടന്ന് കിട്ടിയാലും അത് കഴിക്ക
അത് തന്നെ
അത് മുന്നോട്ട് പോവാൻ ഭയങ്കര പ്രയാസാ
ഉം
ഇപ്പൊ ചെറുതിനോട് ഞാനിങ്ങനെ പറഞ്ഞു പേടിപ്പിക്കും, എന്താച്ചാല് ഇപ്പം നമ്മള് എന്താ പറയാ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കില് നമുക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥതയ്ക്കാരം പിന്നെ കുഞ്ഞിനവിടെ വേതനാകും വയറ് വേദന ആകും എന്നൊക്കെ പറയുമ്പോ ഓള് ഇങ്ങനെ ആഹ് പേടിച്ച് ഇങ്ങനെ കഴിക്കും വാശി ശെരിയല്ലുമ്മാന്ന് പറഞ്ഞാണ്ട് അതങ്ങനെ കഴി
ആഹ് ഇന്റെ മോനോട് പിന്നെ ആഹ് സ്കൂളിന്ന് ഇങ്ങനെ പറയും പച്ച കറി കഴിക്കണം പാല് കുടിക്കണം പിന്നെ മുട്ട കഴിക്കണം അന്നേരം ഞാനിപ്പം മോനോട് പറയും പച്ച കൊടുക്കുന്ന സമയത്ത് ടീ ടീച്ചർ പറഞ്ഞ പറഞ്ഞിട്ടല്ലോ തിന്നണോ എന്ന നല്ലതാന്ന് പറഞ്ഞില്ലെ മിസ്സ് പറയുന്നുന്നതാ ഒലെള്ളൂ
ആഹ് അതെ ഒള്ളൂ അതാണ് മുട്ട ആയാലും ഒക്കെ പട്ട പിന്നെ ആഴ്ചേല് ഒരു ദിവസെങ്കിലും മക്കൾക്ക് സ്കൂള്ന്ന് പാലും മു ക്കായിട്ട് കിട്ട്ണ്‌ണ്ട് അതോണ്ട് പിന്നെ അതൊക്കെ ആവശ്യ ത്തിന് ഓലെ തടിമല്ണ്ട് പക്ഷെ ഈ പച്ചക്കറികളെക്കെയാണ് ഇപ്പ സ്കൂ സ്കൂള ന്ന അത്യാവശ്യം നല്ലോണം മമ്പേയ്റ് ചെറുപയറൊക്കെ തോരൻ വെച്ചിട്ട് ട്ടും ഒക്കെ ഒര് വെക്ക്ൺ ഇണ്ട് അത്യാവശ്യം നല്ല ഫുഡെന്നെ കൊട്ക്ക്ണ്ട് ആ പക്ഷെങ്കിൽ കഴ്ക്ക്ണ മക്കൾക്ക് അത് ലാഭാണ് നമ്മളെമക്കൾ അവ്ടിം കഴി ക്ക്ണില്ല അതാണ് പ്രശ് പ്പം ഇന്നാൾ പാരന്റ്സ് മീറ്റിംഗിന് പോയപ്പോ ഓളെ നി ആ ഓലെ മീറ്റിങ്ങിന് ഒന്നും കഴിക്ക്ല്ല അതെന്നെ മീറ്റിങ്ങിന് പോയപ്പോ മിസ്സ് പറിയാണ് എന്താ പറ അവര് കറിയൊക്കെ ഇട്ക്ക്ണെ കണ്ടാൽ അമ്മെക്കെന്നെ അത്ഭുതാവും കാരണം കഷണം പെടാതെ ഉള്ളി വെ ടാതെ തക്കാളി പെടാതെ ഇങ്ങനെ ഊ ഊറ്റി ഊറ്റി ഊറ്റി അങ്ങനെ പർണെ ഊ റ്റി പാരാ അങ്ങനെയാൺ ഓൽ ചെയ്യ്ണെത് എന്തൊരു കഷ്ടാ ഇങ്ങനെ ആയാൽ മക്കൾക്കിപ്പോ വേണ്ടെ രീതിക്കാണ് ഞങ്ങൾ ഭക്ഷണം ഇണ്ടാക്ക്ണെ ഇഞ് ഇങ്ങൾക്ക് എടെൽ ഒന്ന്‌ ഉച്ച ഉച്ചനേര്ത്തൊക്കെ ഒന്ന് വന്നിട്ട് ഭക്ഷണം ടേസ്റ്റ് ഉണ്ടോ എന്താ മാറ്റം വരുത്തേണ്ടത് മക്കൾ എന്തു കൊണ്ടാ കഴിക്കാത്തത് ഇന്നൊക്കെ മനസ്സിലാക്കാന് എടെൽ എടെലൊക്കെ ഒന്ന് ഇങ്ങൾ ഉച്ചക്ക് വെര് വെരണം വിസിറ്റ് ചെയ്യണം സ്കൂൾന്ന് കാരണം അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളാണ് ഞങ്ങൾ കൊട്ക്ക്ണത് ഇന്നാണ് മാഷന്മാരൊക്കെ പറിണെത് പക്ഷെങ്കിൽ അമ് കഴിക്കണ കുട്ടെൾക്ക് അവ്ടെ ലാഭ
അതാണ് കഴിക്കുന്ന കുട്ടെൾക്ക് ലാഭാണ്. ഇവര് കഴിക്കൂല ഉം ഇതെന്നാ ഇവട് ത്തെ അവസ്ഥിം അതെന്നെ ഒര് സാധനം കഴിക്കൂലാന്നാ ടീച്ചർമാര് സ്കൂൾൽ പോയാലും ആ മോള് പച്ചക്കറി അയിറ്റം പച്ചക്കറി ഇള്ള ദിവസം അന്ന് ഓള് പട്ടിണിയാ ചോറ് വെയ് ക്കുലോള് ടീച്ചർ കൊറേ പറയെലോ ന്നട്ട് ടീച്ചർ തെരഞ്ഞിട്ട് കാണാണ്ട് പൊയ്ക്കാണോലോ ഓള് ചീത്ത പറി
ട്ടാണ് അങ്ങനായാൽ ഓര്ക്ക് ഓര്ക്കാണ് പ്രശ്നം വെര്ണെത് ന്ന് ഒര്പ്പം ചിന്തിക്ക്ണ് ഇല്ല അതെയ് ഞ ഓര് നമ്മ നമ്മളെ ഇങ് ഇങ്ങനെ ഓരെ ഉപദേശിക്കുമ്പോ ഓര് വിചാരിച്ചും ഇപ്പെന്താപ്പം പ്രശ്നം കയിച്ചിട്ടില്ലെങ്കിൽ ഏ നമ്മളതല്ലേന്ന് ണ്ടൊര് രീതി പക്ഷെ കു വലുതാകും തോറും ഓൽക്ക് ക്ഷീണം കാര്യങ്ങളും പിന്നെ പെൺകുട്ടികളാവുമ്പളെ പ്രത്യേകിച്ചും ആണ് ആ ആൺകുട്ടെൾക്കായാൽഅതെന്നെ ഓര്ക്കും ഓരും തന്നെ കൊർച്ചൊക്കെ കഴിഞ്ഞാല് അയിൻ ഇള്ളൊരു ആ ഒര് ആരോഗ്യം ഒക്കൊ ഇണ്ടാവണെ ള്ളൊരും ഇപ്പത്തന്നെ കഴിച്ചാ
അതെന്നെ ഇപ്പം ഇപ്പം നല്ലോം ഫുഡ് കഴിക്കുന്ന സമയാണല്ലൊ ഓര്
ആ അതാണ് കൊറേ ബിരിയാണിയും ഈ ഫാസ്റ്റ്ഫുഡും കാര്യങ്ങളും കയിക്കാന്ന്ള്ളതല്ലല്ലോ
ആ
അതാണ് വല്യ ബുദ്ധിമുട്ട് ഭയങ്കര എടങ്ങേർ ട്ടാണ് ഈ മക്കള്ണ്ടല്ലോ നമ്മളെ രീതിക്ക്‌ങ്ങ‌ട്ട്‌ വരാഞ്ഞാലേ
ആഹ് ഞാൻ ങ്കരാ ഉം
ഒന്നാമത് അവര്ക്ക് വണ്ടായിട്ടായിക്കാരം. ആഹ് ഫുഡ് നേരത്തിന് കഴിക്കൊക്കെ ചെയ്യാ നേരത്തിന് ഭക്ഷണൊക്കെകഴിച്ച് പോവണൊക്കൊരു മക്കളാണ് നമുക്കോരെകാര്യത്തില് എടങ്ങേറില്ല ഓര് കയിച്ചോളല്ലോന്നുള്ളൊരു ഒരു സമാധാനണ്ട്. ആഹ്-അതെ ഒരുമിനിടറ്റെട്ടോ ഞാൻ വിളി കേ
അആഹ്